ഹലോ
ആഹ് കേൾക്കാവോ
കേൾക്കുന്നുണ്ടോ?
ഇല്ലേ
ആഹ് കേൾക്ന്ന്ണ്ട്.
എന്തൊക്കെണ്ട് വിശേഷം?
ഓഹ് സുഖാണ് അൽഹംദുലില്ലാഹ് റാഹത്തന്നെ അങ്ങനെ പോകുന്നു
ആഹ്. ചായൊക്കെ കുടിച്ചോ?
ഓഹ് ചായ കുട്ച്ചീല്ല. മോൻ വരണം
സ്കൂൾന്ന് വന്നില്ലേ?
സ്കൂൾന്ന് വന്ന്, സ്കൂള് ഇല്ലേര്ന്നു ഇന്ന്
അ എന്താ ഇന്ന് സ്കൂളില്ലാത്ത?
ഈ ഇവടെ സെൻസസിന്റെ ആ ഒരു ഇതായതോണ്ടേ ഓരോ ക്ലാസ്സിനും ലീവാ. ആഹ്
ആഹ്. ശരി ആഹ്.
അന്നപ്പം ഇന്ന് ലീവാണ് ആറാം ക്ലാസ്സില്
ഓഹ്. ഒരാളെ ഒള്ളോ?
ആഹ് ഒരാളോള്ളൂ
ആഹ്.
ഇങ്ങളെ പേരെന്താ?
പേര് പറയാൻ പാടില്ല. ആഹ് ഹസ്ബൻഡോ?
ഏഹ്. ഹസ്ബന്റ്‌ ഇവടെല്ല പൊറത്താ.
ഓഹ്. ആഹ് ശരി. വീട്ടില് നിങ്ങൾടെ മോനും നിങ്ങളും മാത്രള്ളൊ?
അല് ആഹ് ഉപ്പ ണ്ട്. ഇക്കന്റെ ഉപ്പ ണ്ട് ഉമ്മ ണ്ട്.
ഓഹ് അഹ്ശരി പിന്നെ വേറെ? മൂ മൂത്തച്ഛന്മാര് ഇളച്ചന്മാർ അങ്ങനെയൊന്നു ഇല്ലേ?
ആഹ് മൂന്ന് ഇത്താക്കമാര്ണ്ട് അവരൊക്കെ വേറേണ്.
ഓഹ് നിങ്ങൾ ചെറുതാവുലേ.
ആഹ്.
ഏഹ് എനിക്ക് നാലും മക്കൾണ്ട്.
ആഹ് ആഹ്
വലിയ മോൻ വൺ പ്ലസ് വൺണിലാണ് രണ്ടാമത്തെ എട്ടില് മൂന്നാമത്തെ- മൂന്നാമത്തെ മൂന്നിൽ ചെറുത് യുകെ ജിയാണ്.
ആഹ് ആഹ് ആഹ്..
ഏഹ്
എവിട എന്താ സ്ഥലം?
ആഹ് പിന്നെ എന്തൊക്കെവേറെ?
വേറെന്താ അങ്ങനെ പോണു ഇപ്പോ- ഇനി ഓൻ വന്ന് കഴിഞ്ഞാല് മദ്രസയിൽ പോവാനുള്ള ടൈമും- ഫസ്റ്റ് ടൈമാ അത് ചെയ്യുന്നെ
ആഹ് ആഹ് ശരി അ ഞാൻ പിന്നെ പറഞ്ഞാ വാട്സ്അപ്പ് വാട്സ്ആപ്പിൽ വോയിസുടാട്ടോ പിന്നെ- എന്ത്‌ എന്താണ് ഒരു വൈ വൈകീട്ട് എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കോ
ഉണ്ടാക്കാറൊക്കെ ണ്ട് ഇപ്പം കൈക്ക് വയ്യാ-
അതെന്താ കയ്യിന് എന്താ പറ്റിയേ
കൈക്ക് കൈ മോതിരം- ഗ്ളിറ്റിന്റെ ഉള്ളില് കുടുങ്ങി പോയി അപ്പൊ കൈക്ക് ഒരു ചതവുണ്ട്.
എന്തിന്റെ-
ഉം ഗേറ്റ് ഇല്ലേ ഗേറ്റിന്റെ ഉള്ളില്കുടിങ്ങി
അതാ-
ഉം ആ അതിന് ഞമ്മള് എന്താ പറയാ പുറത്തേക്ക് പോവാതെക്കാൻ വേണ്ടിട്ട് ഉള്ളന്ന് മാത്രം റോഡിക്ക് ആയതോണ്ട്- പോർത്തേക്ക് തുറന്ന് മക്ക മക്കളൊന്നും പോവാതെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്. ഒരു ച്ചട്ട പോലെരു സാധനം വെച്ചിനു
ആഹ് ആഹ്
അപ്പോ ആ സംഭവം എന്താ പറയാ- നമുക്ക് ഉള്ളിൽ നിന്ന് മാത്രം തുറക്കാൻ പറ്റുള്ളൂ പുറത്തേക്ക് ഗേറ്റ് പോകുയില്ല കാരണം പെട്ടെന്ന് തോർക്കുമ്പോ തോർകുന്ന സമയത്ത് വണ്ടികള് പോകുന്നാകുമ്പോ- അത് അപകടം ഉണ്ടാക്കുവല്ലോ. ആഹ് അപ്പോ അത് കാരണം അങ്ങനെ വെച്ചിന്നു അപ്പോ ഞാൻ ഓർമ്മയില്ലാതെ മോന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുവായിരുന്നു. ഹലോ
ഉം
ആ ഒരു തെര്ക്കില്- ഞാൻ എന്താക്കിനു തുറന്നേയും പാട്
ആഹ്
ആഹ് ഒരു ആ ഒരു ഇതില് ന്റെ മോതിരം കുടുങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചില്ല കൈ ഇങ്ങോട്ട് വലിച്ചപ്പോ-
ആഹ്
മോതിരം വളഞ്ഞും ചെയ്തു
കൈ സ ച്ച അതിന്റെ ഉുള്ളിൽ കുട്ങ്ങി
ആഹ് ഇല്ല അയിലിള്ള ആ വലിച്ചില് പറ്റിയെത
ആഹ് അങ്ങനെ അത്ര എന്താണെന്നുണ്ടെങ്കിൽ റിസ്കന നീക്കണ കേറ്റില്ല അത് വെച്ചൂടെ ഉം ഏഹ്
ആഹ് അല്ലേേ
ഉ
എന്താറ്യാ അത് ഇത്രയുംപ്പൊ കൊറച്ചായിപ്പ ആഹ് ഗേറ്റ് ഇങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല പിന്നെ കഷ്ടകാലന്ന് പറയാലോ
ആ അതെ കുറെേ പണ്ടുള്ളതാവല്ലേ ഗെറ്റ് മ്ഹ്
അവ്ടാ അത് ആ ഗേറ്റ് ഇപ്പ ഇവടെ വെച്ചിട്ട് ആഹ് ഒരു മൂന്ന് വർഷക്ക ആയി
അത്രേ ആയിട്ടൊള്ളൂ അന്നന്നെ ഉണ്ടല്ലോ ആ ഈ നീക്കണ ഗേറ്റ് അന്ന് നീക്കണ ഗേറ്റ് ക്കാണെന്നുണ്ടെങ്കില് ഞങ്ങളത് നാലഞ്ച് വർഷായി നീക്കണ ഗേറ്റാണ്
അത് ഒന്നാമത് ഇല്ലാ എ എന്താ പറയാ അമ്മള് റോ ഏഹ് റോഡ്ക്ക് റോഡ് അതുകൊണ്ട് റോഡിന്റെ ഫുട് പാത്തിന്റെ അമ്മള ആഹ് ഡ്രെൈനേജ് നമ്മളെ സൈഡി കൂടാ പോവുന്നെ അതിപ്പോ അമ്മള് അങ്ങന ആ ഒരു ഇതില് റെയില് വെക്കുന്ന ടൈമില് ഇവരിക്ക് എപ്പ് ഇവരിക്ക് നമ്മളങ്ങനെ വെ ച്ചത് കാണുമ്പളായിക്കോ
മ്ഹ്
ഇവർക്ക് ഓപ്പൺ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവാ അപ്പൊ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായതു കൊണ്ട് ഇഹ് ആക്കിയത് പൊറത്തേക്ക് പൊറത്തേക്ക് ആവുന്ന കൊണ്ട് കൊഴപ്പല്ല പക്ഷെ മക്കള വരവും പോക്കും അമ്മക്ക് പറയാൻ പറ്റൂലാല്ലോ
ആഹ്
ആഹ് അങ്ങനെ അതില് ഇതായതാ പിന്നെ എന്താ പറയാ അങ്ങനെ ഒരു തട്ടാനുള്ള വിതീണ്ട്
അപ്പൊ ക കൈ കൊണ്ട് ഏത് കൈയ്യില വല
ഓഹ് വലത്തെ കയ്യില്
അപ്പൊ ബുദ്ധിമുട്ടല്ലേ പണി പണിയൊക്കെ എടുക്കാനൊക്കെ
ഉം പണിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നാണ് ഇപ്പൊ ഫുള്ള് റെസ്റ്റാണ് ഇപ്പോ ഉമ്മന്നാണ് എല്ലോം
ആഹ് മ്ഹ്
അങ്ങന സ്കൂള് ഒള്ളത് കൊണ്ടാണ് ഇങ്ങ് രാവിലെ ഓർക്ക് ടിഫിനും കാര്യ ആക്കുമ്പോ ഉമ്മക്ക്
ആഹ് ബുദ്ധിമുട്ടാണ് രാവിലെ ആണല്ലോ തെരക്ക് പിന്നെ നമ്മള് സ്വസ് അത്ര ഇതില്ലല്ലോ അവരാ പോയി കഴിഞ്ഞാല് മ്ഹ് ആ സമയത്ത് ഫുഡ് ര രണ്ടും ഒരു ചായക്കും പിന്നെ ഉച്ചക്കുള്ളതും രണ്ടും കൂടെയാണല്ലേ അം മേല് തെരക്ക്ളാണല്ലോ
ഇപ്പൊ ഇഞ്ഞിപ്പോ പറയൊ ഇപ്പോ ഓനോട് പറയും ഫുഡ് കറി മാത്രേ കൊടുത്ത് വിടലുള്ളൂ ഇപ്പോ ഇങ്ങനെ ആയതോണ്ട്
ഉം
ചോറ് അവിടുന്ന് വേടിച്ചോളാൻ പറയും പക്ഷെ അതൊന്നും മുപ്പരാക്ക് അത്ര വല്യ താല്പര്യല്ല എന്നാലും ഗതികേട് കൊണ്ട്
കഴിക്കൂല്ലേ ഹ് മ് സ് സ്കൂളിന്ന് ക പ് കിട്ടൂല്ലേ
ആഹ് അവിടത്തെ കറിയൊന്നും ആൾക്ക് വല്യ താല്പര്യല്ല
ഉം ഉം
എന്തോ അത് ഇഷ്ടല്ലാത്ത പോലാണ്
ഓഹ് ആഹ് ആഹ് അത് എല്ലാ കുട്ട്യൾക്കും കൂടേ ഒന്നിച്ച് വെ ക്കുന്നല്ലേ അപ്പോ അതിന്റെതായിട്ടുള്ള മ്ഹ്
ഇതെന്താ ഭൂമിങ്ങനെ വെറുതെ ഇനി അഥവാ വാങ്ങിയാണെങ്കിലും ആക്ക് ഇഷ്ടല്ലാതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും
ആഹ്
അപ്പൊ കാണുമ്പോ അത് നമ്മക്ക ഒരു ഇടങ്ങാറാണ്
ആഹ ശരി ആഹ
അപ്പൊ പറു എനിക്ക് എന്തെങ്കിലും പ ചെയിതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താല് കുഴപ്പമില്ല ആൾ തിന്നോളൂ
അനെ ചിക്കൻ പൊരുച്ച അങ്ങനെയൊക്കെ കൊണ്ട പോകാൻ പറ്റുവോ
ഓ കൊഴപ്പില്ല
ഉം
കൊണ്ട് പോബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പറ്റൂല ഇനിപ്പോ അഥവാ കൊണ്ടു പോോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് ഏ ഉച്ചക്ക് എത്തിച്ച കൊടുക്കണം ഇതില് നമ്മള് ചിലരുണ്ടല്ലോ തലേന്നത്തതൊക്കെ ചൂടാക്കി കൊടുക്കുന്നേ അപ്പൊ അത് മകൾക്ക് അങ്ങനെ എന്തൊക്കെ ഒന്ന് രണ്ട് കംപ്ലൈന്റ്സ് അവിടെ കേട്ടിട്ടുണ്ട്
ആഏ
ആ അങ്ങനെ എന്താ അതുകൊണ്ട് തന്നെ ഇപ്പ അങ്ങനെ കൊണ്ട പോയി കൊടുക്ക കൊടുക്കാൻ പറ്റൂ കൊണ്ടോ വീട്ടിൽന്നും കൊടു പക്ഷെഒന്നുകിൽ രാവിലെ ചെയ്തതായിരിക്കണം അല്ലെങ്കില് നമ്മള് ലഞ്ചിന്റെ ടൈം ആവുമ്പോഴേക്കെ അവിടെ എത്തിച്ച കൊടുത്താൽ മതി അങ്ങനെ എത്തിച്ചെടുക്കാൻ പോയതാണ് പുന്റെ കൈ
അവിടെ അടുത്ത തന്നെയാണോ സ്കൂള്
ആഹ ഒരു മൂന്നാല് കിലോമീറ്ററ്
ആഹ ആ ശരി
ബീച്ചിന്റെ സൈഡ് ആയിട്ട് വരും
എ്പ അവിടെപ്പയി അത് കൊണ്ട കൊടുക്കാന് അവൻക്ക് ലേറ്റ് ആാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓടിയതാണ്
ഹ അപ്പ ഇങ്ങനെ ആയില്ല
ഉ ആ ഓട്ടത്ത് പറ്റിയതാ
ആ ആ
ഒന്ന് പിന്നെ ഒന്നാമത് ഞാനത് അപ്പ തന്നെ ചെയ്യേണ്ടിയിരുന്നു ഞാനാ പോയി വന്നതിന് ശേഷമാണ് റിങ് ചെയ്യാൻ ശ്ര ക്കണത് അപ്പ അപ്പോഴേക്കും നീര് കൈയ്യാകെ അലമ്പായിക്കണ്
ആ എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നാണാ കുറിഛെ
മുറിചീല്ലേ ഞാനന്നെ ഇങ്ങനെ ഊഴിയെടുത്തു
അങ്ങനെ ഊരാൻ കിട്ടിയോ അപ്പോൾ നീര് വന്നിട്ട്
ഉ വേദനൊക്കെ സഹിച്ച ഞാന അങ്ങട്ട് ഊരി അവസ്ഥ കണ്ടുകണെങ്കില്
മ്ഹ
പുറത്ത് പറയും അത് കട്ട് ചെയ്തെടുക്കും പിന്നെ എനിക്ക അത് കട്ട് ചെയ്യണതിനോട് താല്പര്യം വരല്ല
ഉ ഉ അത് വേഗം വെച്ചാൽ മതിായിരുന്നു അങ്ങനെയൊക്കെ ആവുമ്പോളേ പെട്ടെന്ന് പോവല്ലേല്ലേ ന്നെ എന്നന്ന സാമയല്ലല്ലോ ഓയി വന്നപ്പോ വേഗമയി അങ്ങനെയ നീര് വന്നവേഗം യസെടുത്ത് വെക്കണം
ആ ഞാൻ പിന്നെ അതൊന്നന്ന് ശ്രദ്ധിക്കുന്നിട്ടും ഞാൻ പിറ്റേന്നാണ് ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുന്നത്
അതാ
അ അന്നേരം ഇന്നോട് ഉമ്മൊക്കെ ആവണത് പറഞ്ഞു പേയി ഡോക്ടർ കണ കാൻ വായോ നമുക്ക് പോവാന്ന് ഞാൻ പറഞ്ഞ ആ നോക്കാം നോക്കാം നോക്കാന്ന് പറ ഞ്ഞട്ട് അങ്ങനെ നിന്നു
ആഹ് അത് അത്രേ ആയി ട്ട് പിന്നെ പോവാതെങ്ങനെയാ അപ്പൊ തന്നെ പോണ്ടായിരുന്നു നിങ്ങക്കെ
ഉം ഞാ ഞാൻ പിന്നെ ആ കൈ കൊണ്ട് ഞാന് പണിഎല്ലടു ക്കും ചെയ്തു അങ്ങനെ ഓറ്റതെല്ലാം കഴിഞ്ഞഞ് പിന്നെ
അങ്ങനെന്നാ അങ്ങന സംഭവിച്ച എന്താന്നറിയൊ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോ അതിപ്പോ ചതവായി പിന്നെ ഒരു ചെറിയ സ്ക്രാച്ച് അങ്ങനെ അന്നഅങ്ങനെ എന്തെലു ആണെന്നുണ്ടെങ്കിൽ നമ്മളാ വൈതാകൈയ് കൊണ്ടഇനി കയ്യുന്നല്ലേ ഇനി ഏത് ഭാകാണെങ്കി നമ്മള് എടുക്കുന്നതോടു കൂടി ആ സ്ക്രാച്ച് ചെറിയൊരു വിള്ളലല്ലേ അതിങ്ങനെ അകന്ന് വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മളെ ഉള്ളിലെ അവസ്ഥ എന്താന്ന് നമുക്ക്റിയില്ലല്ലോ ആത് ഡോക്ടറെ കാണിച്ച അവര് എക്സ്റേ ഒക്കെ എടുക്കുമ്പഴല്ലേ അന് എന്താണ് സ്ക്രാച്ച് ആണോ പൊട്ടലാണോ എ എന്താ സംഭവന്നൊക്കെ അവരൊക്കെ അല്ലെ മനസ്സിലാവുള്ളു അങ്ങനത്തെ സംഭവന്ന് എടു ത്ത് അങ്ങനെ ആ ശു പിന്നെ ആ പാത്തു വെക്കാൻ പറ്റില്ല പെട്ടെന്ന് പോയി എന്താന്ന് പിന്നെ നോക്കി ട്ട് അയിനുള്ള ട്രീറ്റ്മെന്റ് വേഗം നോക്കുക അല്ലാന്നുണ്ടെങ്കി ചെറുതാണെങ്കി ഇത് വലുതാവും
ആഹ് ഞാനതത്രക്ക് കാര്യ ആക്കില്ല അത് അങ്ങ് മാറുവല്ലോ എന്നുള്ള വിചാരത്തിൽ അങ്ങനെ നിന്നു അതിങ്ങനെ ഇത്രേ ഇഞ്ചു റി ആണ്ന്നുള്ളത് അത്ര എനിക്ക് ഇതായില്ല കാരണം ഞാന് പിറ്റേ നേരാത്തെക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബു ക്കു ചെയ്തതാണ് അപ്പൊ പിന്നെ ഓർ ത്തന്നാണ് അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് പോവാൻ നിന്ന അങ്ങനെ കാറ്റ് കാണിച്ച സമയത്ത് ഡോക്ടർ പറണു എന്നാ പിന്നെ നമുക്ക് ഒന്ന് എക്സറേ എടുത്ത് നോക്കാന്ന് അപ്പളാണ് ചതവ് ആഹ് ആഹ്